കെടന്നോ
ഉം നമ്പറ് മാറിപ്പോയാ
അത് നമ്പർ മാറിപ്പോയതാ
ആഹ് കെടന്നു പിന്നെ എന്താണ് ആഹ് വേറെന്താ പിന്നെ സിനിമ കാണാനൊക്കെ പോവാറുണ്ടോ
ഇല്ല ഇല്ല അത് അങ്ങൻത്തേനൊന്നും പോകൂല്ല ഇവിടെ ഇവിടെ അതൊന്നും ഇഷ്ടല്ല ഉം
ആഹ്
ഒന്നാമത്തതതാണ് പോവാത്തത്
ഉം ഞങ്ങ പോവൂട്ടാ
ഫോണിലൊക്കെ ഇരുന്നങ്ങാണ്ടിങ്ങനെ കാണുന്നല്ലാതെ ഇങ്ങളയെനൊക്കെ പോവോ
ആഹ് എന്നെ എല്ലാ സിനിമക്കും കൊണ്ടു പോകും
കുട്ടി സമ്മയ്ക്കോ
കുട്ടി സ കുട്ടി എടക്ക് ഒരു പ്രശ്നൊക്കെ ഇണ്ടാകും ചെറുത് എന്നാലും ഞാൻ പോകും എനിക്ക് പൊർത്തുപൂവാൻ ഭയ്ങ്കര ഇഷ്ടോ ഉം
ഇനി അങ്കലവാടീലൊക്കാക്കീട്ടേ പോകാം
പിള്ളേരെ കൊണ്ടോവാണ്ട് ഞാൻ എങ്ങടും പോവൂല്ല അപ്പം ഇൻക്ക് എന്തോപോലെയാവും ഞാൻ ഞങ്ങൾ രാ ത്രിയാ പോവാ
അതെ ഇവടപ്പം രണ്ടീസം അങ്കലാടിക്ക് ആക്കിട്ടാണ് ഇപ്പം നോളോളി ഇല്ലാത്തത്
ഓ
ഞാവ് അംഗലവാടിൽ ആക്കിട്ടേ
ഉം
കുട്ടി പേട്ച്ച്ട്ട് ച്ചാണേ അവ്ടാക്കി പോന്ന കാരണേ കൊഴപ്പല്ല നല്ല ടീച്ചർമ്മാരാ ആ നല്ല ടീച്ചർമ്മാരാ
ആ അത് ഇനി കൊർച്ചുസം പിടിക്കും സെ റ്റാവാൻ
ആ ഇണ്ടാവും ആപ് അതിങ്ങനെ ഓർക്കായിരിക്കും ഒ നമ്മളെ
ഉം എല്ലാരും ഒരുമിച്ചാ കെട്ക്കാ
ഒക്കെ പേടി അല്ലേ
ഉം ഉം
മക്കക്കെയ്
ആ ആ
ഞാൻ ഇവിടെ ഡ്രസ്സൊക്കെ ഇട്ക്കാൻ പോവാ
ഞങ്ങളെ ഇവടെ അട്ത്തെന്നെ ഇണ്ട് കൊർച്ച് പോയാ മതി നിങ്ങക്ക് നല്ല പണിയായിരിക്കുംലെ നാലാൾക്കും ഇട്ക്കാ കൊണ്ട് ഇവര് കുഞ്ഞയാലും ഇവൽക്ക് വല്ല്യ പ്രശ്നം ഇല്ല നമ്മ എടുത്ത് കൊടുക്കുന്നു അവരിടുന്നു അവര് ഇച്ചിരി വെല്തായില്ലേ
ഒക്കെ അവനാൻ്റെ ഇഷ്ടാ
ആ
അപ്പ ഓരെ കൊണ്ടോവെന്നെ വേണം
ഉം
അപ്പം ഇഷ്ടള്ളെ ഇട്ക്കാ
പിന്നെ രണ്ടായിരത്തി കൊറയാ ത്ത ഡ്രസ്സും ഇല്ല
ഇല്ല ഇവ്ടെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ചെർതിനടക്കം വാണം ആയി ഇരുന്നൂറ് റുപ്യ
ഉം
എന്റെ മോന്ക്ക് ഷർട്ട് പറഞ്ഞാ ഒരു രണ്ടര വയസ്സായ അവന് ഷർ ട്ടെടുത്തത് എഴുന്നൂറ് രൂപ അത ഇക്ക പറയാണ് ഞാനിപ്പ ഇട്ടിരിക്കുന്ന ഷർട്ടിന് എത്ര
ആഹ ഹാ
കുട്ടികളുടൊക്കെ കുട്ടികളുടൊക്കെ എത്ര റേറ്റ് പറഞ്ഞാലും ആൾക്കാര് വേടിക്കുവേ ചിലപ്പോ നമ്മളെ നമ്മൾ വേണ്ടാന്ന് വെക്കും മക്കൾക്ക് നമ്മ വാങ്ങി കൊടുക്കും.
അത ശരിയാ
അപ്പൊ അവരുടെ പ്രൊഡക്റ്റുകൾ എത്ര വലയിട്ടാലും പോകുന്ന അവർക്ക്റിയാ
ആഹ ബടാ സ്റ്റാർട്ടിങ് തുടങ്ങിയ യു കെ ജി
ആഹ് യു കെ ജി സ്റ്റാർട്ടചെയ്തു
ഏന്നാ തുടങ്ങി ഇവിടെൊക്കെ നാളെന്ന
ഒന്നാംയ എൽ കെ ജി ഒക്കെ പത്താം തിയതി തുടങ്ങുള്ളൂ യു കെ ജി ഒന്നതിത്തോട്ടെന്നെ തുറന്ന് ഇതൈ ഇന്നലെ വീണിട്ട് ടീച്ചർ വിളിച്ചിട്ട് പോയി വിളിച്ചുണ്ടോക്ക വന്ന് വീണ് കാല പൊട്ടി
അഅതെന്തു പറ്റി
ടിവീ കാലു പൊട്ടി ഇച്ചിരി പൊട്ടിട്ടുണ്ട് അപ്പൊ വേദന മാറാൻ ഇപ്പ ഉമ്മച്ചീനെ കാണന്ന് പറഞ്ഞ ഭയങ്കര കരചിൽ അപ്പൊ മാമ വിളിച്ചു ഉം
അപ്പൊ അവിടെ തോറന്നിട്ടുണ്ടാവ ഇവിടെൊക്കെ നാളെ സ്റ്റാർട്ടിങ് ആവുള്ളു
അതല്ലെ ഉം
മറ്റതൊക്കെ തോറന്നു എൽ കെ ജി യു കെ ജി ഒക്കെ
എന്ന് എത്ര മണിക്ക് വണ്ടി വരുംഅവർക്ക്
അവർക്ക് ഒമ്പതര
കൊഴപ്പല്ല ഇവിടെ ഏട്ടമുക്കൽ ആവുമ്പോക്കനും വണ്ടി വരും
ആഹ ഒമ്പതരക്ക് രണ്ടാ്പടെ രണ്ടു വട്ടം വരും
ഉം ഉം ഉം
ഉം ബസ്സല്ലേ അതേപക്ഷ
വഹ
മദറസൊക്കെ ഉള്ളല്ലേ
ആഹ് അയവെള്ളപ്പ പിന്നെ ചേർത്തീട്ടില്ലല്ലോ
അവിടൊക്കെ രാവിലെ നീൻച്ച മടിയാണ് എന്തോ ഒരു മട വെച്ചിട്ട
ഓ എനിക്ക് ചേർത്ത്ന്ന് ആലോചിക്കാൻ തന്നെ മടിയാവണ്
അ എടുത്ത കൊണ്ട്യി പല്ല് തേച്ച് ചായ കൊടുത്ത് പറഞ്ഞേക്കുമ്പോത്തിന
ഞാന എന്താ എന്ന വച്ചാ ഒരു ഇ കിച്ചണില ഇതൊക്കെ സെറ്റ് ആക്കിട്ട് ബാക്കി ചിലപ്പം എണിക്കൂം ഉമ്മ എണ്ണീറ്റുകഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ആ പഠിക്കലത്ത കാര്യം നോക്കിക്കോളൂം ചില ദിവസം ഉമ്മ എണ്ണീക്കാത്ത ദിവസം ഉണ്ടു ഞാൻ വിളിക്കില്ല വീട്ടെന്തായലും വിളിക്കാൻ എനിക്കരു മടിയാണ് എന്നു വച്ചാ ഉറങ്ങല്ലേ. ആ അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്നറിഞ്ഞ ഞാൻ ഇവളെ പൊക്കി നേരെ ബാത്റൂമിൽ കൊണ്ടോകും എന്നിട്ട് കുളിപ്പിക്ക ആദ്യം. അപ്പൊ അവളങ്ങ് ഉഷാറാവും എന്നിട്ട് പല്ലുതേപ്പിക്കുള്ളൂ. കരയത്തില്ല പറയൂ വിളി പറഞ്ഞാ
അതെ ഇവിടെ ആദ്യം കരച്ചില് ഇവിട ആദ്യം കര ചിലാണുണ്ടാവുക
ഉം ഉം
എന്ന് എന്നിട്ടേ പറയുള്ളൂ എന്തോ അങ്ങനൊക്കെയാ എന്നിട്ട് എങ്ങനെ റോട്ടിൻറെ വക്കിൽതന്നെയാ വീട്?
ആ ആണു ഏറെക്കുറെ അടുത്താണ്
ഒക്കെ ചക്കയൊക്കെ ഉണ്ടോ?
ഈ സമയത്താണല്ല ഫ്രീ ആവാ
ഏ
ഏകദേശം ഈ സമയത്താണല്ലെ ഫ്രീയാവാ
ആ ഈ സമയത്ത് കുട്ടികളൊക്ക ഒന്നു ഉങ്ങുമ്പത്തേ
ഉം
കുട്ടികളൊക്കെ ഒന്നും ഉറങ്ങീട്ട് വേണ്ട ഫ്രീയാവാൻ
ആ
അപ്പൊത്ത് ഓരോന്ന് എണീക്കും ചെയ്യും
ആ
പിന്നെയും എണീട്ടോ
ഉം അതിനെന്തോ അത് എനിക്കലൊന്നുമില്ല വെറുതെ ഉറക്കത്തിൽ കരയാണ് കിടുന്ന്
മോള് എണീറ്റിട്ടുണ്ടാവുല്ലേ
ഉറക്കത്തില് കിടുന്നു കരയണത് ചെറിയാളെ
അതിന് നമ്മളെന്തെലും സംസാരി കുന്നോണ്ടാ അധികം
ഉം
അ
്രയിപ്പിച്ച് കിടത്തയാളാ ക കേട്ടാ
അചോ അണ്ടാ
ഓ ആടക്കി ഏറ്റോ മൂത്താളട്ടാ മറ്റയാളൊക്കെ പമ്പഴസള്ള ഇവടെ ഞാൻ പ ഉം ഇവടെ മൂത്തയാൾ യു കെ ജി പഠിക്കുന്ന ആള് കൊടുക്ക് ഞാൻ പാമ്പേഴ്സ് സ ഇട്ടണ കിടത്തല്
ഇനി അത്‌ തന്നെയിരിക്കും മഴല്ലേ
ആ ഇനിയിപ്പ
അധികാണ് ട്ട വ
ആയിട്ടളെപ്പത്തക്ക ആയിട്ടില്ല എന്ന് ഇയാള് പ ചിലപ്പോ എനിക്കും മുള്ളി കഴിഞ്ഞാല് ഇപ്പ എന്തും എണീറ്റിട്ടില്ല എണീറ്റാ ആൾക്ക് ടെൻഷനാണ് അരുമിച്ചേറിയാണ്ട് മുള്ളിൽ പോയി ചീത്ത പറയോ എന്തെങ്കിലും പറയോ എന്ന് ചോദിച്ചിട്ടേ
ആ ആ
ഒന്നുമില്ല ഉമ്മച്ചറിയാണ്ട് ഞാൻ മുള്ളി പോയി അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കും
ആറി ആറിട്ട ഇണ്ടാവണല്ലേ
ഇപ്പറിഞ്ഞിട്ടില്ല ഉം ഞാൻ മൂത്രമൊഴിച്ചതറിയാണ്ട്
വീട്ടിലെ വെള്ള
ഉം വെള്ളത്തിന് വെള്ളത്തിന് ഒന്നും കുഴ ല്ല ഇവിടെ മറ്റേ ഫിൽറ്ററാണ് എന്റെ വീട്ടിലൊക്കെ കിണറാണ്
അതെ വടക്കയല്ലക്കാരതെ
ഇവിടെ കുഴൽ കുഴൽ കിണറല്ല ഫിൽറ്റർ താഴത്തില്ലേ കുഴൽ കിണറതും താഴ് തണ്ട അത്രയും താഴത്തന്നെ ഇവിടെ പെട്ടെന്ന് വെള്ളം
ആഹ് എന്നിട്ട ആഹ്.
ഓ
എന്ത് ഫിൽറ്റർ
ഫിൽറ്റർന്ന് പറഞ്ഞാലേ സാധാരണ ഫിൽ അങ്ങനെ ക്ലിയർ ആക്കാൻ വെക്കണ ഫിൽറ്റർ അല്ല. ഫിൽട്ടർ താഴ്ത്താന്ന് പറയും. കുഴൽക്കിണറു താഴ്ത്തണ പോലെ തന്നെ ചെറു കുറച്ച് താ ജസ്റ്റ് ഒന്ന് താ താഴ്ത്തിയ മതി അപ്പൊ വെള്ളം കാണും.
അതെ.
അങ്ങനത്തെ.
ആഹ്. ആഹ് ഇപ്പ മഴയില്ലേ?
ഉം.
മഴായ വെള്ളൊക്കെ കേറുന്ന സ്ഥലാ?
ഏയ് വെള്ളൊന്നും കേറില്ല.
ആഹ്.
അവിടെ വെള്ളം കേറോ?
കൊഴപ്പൊന്നില്ല.
ഉം ചെറിയ ഇങ്ങനെ മുറ്റത്തും പറമ്പിലൊക്കെ വെള്ളം നിക്കുന്നല്ലാണ്ട് നമുക്ക് ഉപദ്രവമായിട്ടുള്ള വെള്ളം കേയറലില്ല.
ആഹാ അങ്ങനത്തെന്നെ.
പക്ഷെ ഞങ്ങളുടെ അവിടന്ന് കൊറച്ചങ്ങട് എന്റെ വീട്ടിക്കൊക്കെ പോണ ഇവിടുന്ന് എന്റെ വീട്ടിലക്ക് പോകുമ്പോഴേ കാണണ ഒരേ സ്ഥലങ്ങളൊക്കെണ്ട്. ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് വിഷമം വരും. ആൾക്കാരൊക്കെ വെള്ളത്തിൽ ആയിട്ടേ നമ്മക്കൊന്നും അങ്ങനെ ഇല്ലാത്ത ഭാഗ്യം അത് അതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്ന് ആലോച്ചോക്കെ അവരുടെ വീട്ടിലും നിക്കാൻ പറ്റില്ല. സാധനങ്ങളോ ചെളിയും അസുഖങ്ങളും സാധനങ്ങളൊക്കെ കേടവല് കുടുംബത്ത് നിക്കാൻ പറ്റില്ല പുറത്തിറങ്ങാൻ ഇല്ല പിള്ളേർക്ക് പ്രശ്നം എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും.
ഒന്നും വരാതിരിക്കട്ടെ.
ആന്നെ. പ്രളയം വന്നിട്ടു നമ്മളുടെ വീട്ടിലൊന്നും വെള്ളം കേ
ആ അങ്ങനെയെന്നും ഇഞ്ഞി വെരാതിരിക്കറട്ടെ മഴക്കാല